പൗണ്ട് പൂട്ടിച്ചത് ഹലോ
ഹലോ
ആ ഇതുകൊണ്ട് വിശേഷ ആഹ് എന്തൊണ്ട് വിശേഷം ഹ
കേക്കുന്നില്ല?
എന്തോണ്ട് വിശേഷം
സുഖാണ് സുഖായിട്ട് പോണൂ.
എന്നാ മഴയൊക്കെ ഉണ്ടോ?
ആഹ് ഇപ്പൊ മഴയൊക്കെ ഉണ്ട് എന്താ അവിടെ മഴ
അതാ ആ ഇവിടെണ്ട് മഴ ഇപ്പോ തോന്നിയിരിക്കുന്ന് പിന്നെ എന്തുണ്ട് വിശേഷം ഇപ്പം വെറുതേ ഇരിക്കയ
ഉം ആരൊക്കെയുണ്ട് വീട്ടില്.
വീട്ടിൽ മരുമോളുണ്ട് ഭർത്താവുണ്ട്.
ഓ. എന്താ അവരുടെയൊക്കെ വിശേഷൊക്കെ?
ഏഹ്
അവരുടെ വിശേഷങ്ങളൊക്കെ എന്താ?
വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നുല്ല. ഇപ്പ അവിടാരുണ്ട് വീട്ടില്?
ഞങ്ങള് ഉമ്മ ഇപ്പാ അഞ്ച് മക്കള്.
ആഹ് അത് ശെരി.
ആഹ്
കല്യാണം കഴിച്ചയാന്നോ?
എങ്ങനെ?
കല്ലിയാണയൊക്ക കഴിഞ്ഞയാണോ
അല്ല അല്ല ഞാൻ സ്റ്റുഡന്റാ ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളു
ഓ അത് ശരി ആ പിന്നെ അടുത്തത് പട്ത്ത പടുത്തം എങ്ങനെ? ഡിഗ്രിക്കാനോ
ആഹ് ഡിഗ്രിക്ക് അപ്ലേ ചെയ്യണം
അതെ ഇത് വരെ അപ്ലൈ ചെയ്തില്ലേ
എങ്ങനെ
ഇതുവരെ അപ്ലേ ചെയ്തില്ലേ ഡിഗ്രിക്ക്
അതല്ല അലോട്ട്മെന്റ് കിട്ടണം.
ആഹ് അത് ശരിയെ
ഉം. ബി ഐ ഏത്
പിന്നെ ബസ് യാത്രയൊക്കെ ചെയ്യാറുണ്ടോ
എങ്ങനെ
ബസി യാത്രത്രക്ക് ചെയ്യാറുണ്ട് ഇപ്പൊ ബസ്സല്ലാം ഫ്രീ ആന്നല്ലേ ട്രാൻസ്പോർട്ട് ബസ്സക്കെ.
ആഹ് അതൊന്നും ചെയ്തിയില്ല ചെയ്യണം ചെയ്യണംന്ന് വിചാരിച്ചീ നു ആഹ് പക്ഷെ നടന്നിട്ടില്ല ഏതായാലും നോക്കണം പോവണം ഒരീസം
നിങ്ങളൊക്കെ ചെയ്തോ പ്രിയദർശിനി
ബസ് യാത്രയൊ ആഹ് ഞങ്ങള് ആഹ് പോയിട്ടുണ്ട്.
ഏഹ്
അത് ശെരി പിന്നെ എന്തൊക്കയാ
ചായ കുടി
ന്നെ ഉമ്മായ്ക്ക് ബാപ്പയ്ക്കൊക്കെ ജോലിയുണ്ടോ ഉമ്മായ്ക്ക് ഉമ്മായ്ക്കും ബാപ്പയ്ക്കൊക്കെ ജോലിയുണ്ടോ?
ഏഹ്?
ഉമ്മായ്ക്കും ബാപ്പയ്ക്കൊക്കെ ജോലിയുണ്ടോ?
പിന്നെ ഉപ്പ കാറ്ററിങ്ങാണ് പിന്നെ പല പരിപാടികളുണ്ട്.
അത് ശെരിയല്ലെ.
ഉം.
പിന്നെ മൂത്ത അവരെയൊക്കെ കല്യാണം കഴിച്ചോ?
ഇൽ ല്ല എന്താ മൂത്തത് ഒരു എനിക്കൊരു കാക്കയാണ് പിന്നെ മൂന്ന് അനിയന്മാരാണ്.
ആഹ ഹ ഹ.
കാക്കാക്ക് ഏ ഇരുപത്തിമൂന്ന് വയസ്.
എഹ്.
ഉം
പിന്നെ എന്തുണ്ട് വിശേഷം.
പിന്നെന്ത്വ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോകുന്നു എന്താ ഫ്രീ ടൈം ഒക്കെ ചെയ്യാറ്?
ഹ്. പറ.
ഫൂഡോക്കെ കഴിച്ചോ?
ഏഹ് ആഹ് ചോർ ഒക്കെ കഴിച്ചു. ഇവിടെ അടുത്ത് ഒരു സഞ്ചാന്റെ ഇവിടെണ്ടായിരുന്നു അവിടെ പോയി ചോറ് കഴിച്ചു.
ഏ അത് ശരി
ഹെ
പിന്നെ മരുമോളൊക്കെ വീട്ടിലുണ്ടോ അതോ എവിടെേയും ജോലിക്കൊക്കെ പോവാറുണ്ടോ?
എഹ് മരുമോളും കൊച്ചുണ്ട്. കൊച്ച് അങ്കൻവാടി പോകുന്നു. ഇപ്പോ അയ്നെ വിളിച്ചോണ്ട് വന്ന്.
ഏഹ് അത് ശരി ഓഹ്
ഹ് മോളെ കെട്ടിച്.
അപ്പൊ എത്ര മക്കളാ?
എനിക്ക് രണ്ട് മക്കള്.
ആഹ് അത് ശരി ആം
രണ്ടു പേർക്ക് ഓരോ മക്കള് രണ്ടു പേർക്ക് ഓരോ മക്കള്. ഹെ
അവരൊക്കെ എന്ത് ചെയ്യുന്നു?
അവര് ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് അതിന് ജോലി ആയില്ല. അവറ് പരീക്ഷകളൊക്കെ എഴുതികൊണ്ടിരിക്കുന്നു.
ആഹ്
ഹ്
അത് ശരി പിന്നെ എന്തൊക്കെയാ എന്താ? എങ്ങനെ അവിടെക്കെ പ്രകൃതി കാര്യങ്ങളൊക്കെ എങ്ങനെ ഇങ്ങള് ടൗണിലാ?
ടൌൺ അല്ലേ
ഉം
ടൌൺ അല്ല ഇച്ചിരി ഉള്ളിലോട്ടാ.
ആഹ് അത് ശരി അപ്പൊ കാണാനൊക്കെ കൊർച്ച് കാഴ്ചകളൊക്കെ ണ്ടാവല്ലോ.
ആഹ് അഹ് കാണാനൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ. വര് തായിട്ടൊന്നും ഇല്ല
ആഹ്
പിന്നെ
പിന്നെ
ഉടെ എല്ലാങ്‌ അടുത്തടുത്ത്ങ്‌ എക്കേങ്‌ എപ്പഴും അങ്ങ് മരണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ.
ഏഹ് അത് ശരി ബന്ധുക്കളാതോ അയൽവാസിളോ?
ആഹ്. അയൽവാസി ഇപ്പൊത ബന്ധുവാരുന്ന്. പ്പെങ്ങാണ്ട് ഒരാഴ്ച കഴിഞ്ഞു മരിച്ചിട്ട്. അവരെ അപകടത്തില് മരിച്ചി. ഇന്ന് കണ്ട ഇപ്പൊ അയൽവാസി പനി ഇന്നല വരിച്.
എങ്ങനെ?
ഉം അത് ക്യാൻസർ ആയിരുന്നു.
ഉം
ക്യാൻസറിന്റെ ചികിത്സയിലൊക്കെ ആയിരുന്നു... ഇഴുന്നല്ല മരിച്ചത്
അപ്പൊ പിന്നെ അങ്ങനെ മരണങ്ങളും കൊറെ കേക്കുന്നുണ്ട്.
ആഹ് ഇപ്പൊ എല്ലാ ഇപ്പൊതാണ്ടേ... വരുമ്പോളെ ഒരു ബന്ധു പരിച്ചന്ന് പറഞ്ഞ് വിളിച്ചു പറു
ഏ...
ഉ
അതന്നെ.. ജെനിചിലെ. ഇനിപ്പോ ഓരോന്നു നമ്മൾ കേൾക്കണ്ട അറിയണ്ടൊക്കെ വരു..
ആ, ഹ്, ഹ,... ങ്ങനെ ഇപ്പൊ വീട്ടി ഇരികിരുന്നോ അതോ വല്ല പഠിക്യാൻ പോന്നോപ്പൊ...
ഇല്ല ഞാൻ ഡിഗ്രി കിട്ടീട്ട് ഡിഗ്രിക്ക് പോവാ വിചാരിച്ചു വീട്ടിലിരിക... ഡിഗ്രി കിട്ടിട്ട് ഡിഗ്രിക്ക് പോണം കോളേജ് പോണം അതോളം...
ആഹ, ആ, ഹ,
ആ ആ ഹസ്ബൻറ്ക്കെ എന്ത്യ്യുന്നു..
ഏഹ?
ഹസ്ബന്റ് ക്കെ എന്ത് യ്യുന്നു
ഹസ്ബന്ഡ് ഇന്ന്. ഇത്. കല്പ്പണി മേശരിയിരുന്നു. ഇപ്പൊ പോന്നില്ല. സുഖ്ല്ല
ഏ.. അത് ശെരി. രാത്ര ക ക്ക് ഉള്ള ഫുഡൊക്കെ ആയോ
ഹഏ
രാത്ര കക്കുള്ള ഫുഡൊക്കെ ആയോ.
അതെല്ലാം ചെയ്തിട്ടി പോയത്
ഏ..
ഉ,,,
പിന്നെ...
ക്ഷത്രത്തേക് എല്ലാം ശരിയാക്കി വെച്ചിട്ടാ അടുത്തുള്ള വീട്ടി പോയത്... ആഹ അവിടെ പോയി ആഹാരം കഴിച്...
ആ..
ഉ
ഓ, പിന്നെ എന്തൊക്കെ
ല്ല. വേറെന്തോണ്ട്?
വേറെന്താ ഇപ്പൊ മയല്ലലെ അവിടെ...
ഇപ്പൊ ഇവിടെയും തോന്നിയിക്യ മഴയില്ല..
ആ...
എടക. എടക് ഇങ്ങ് മഴയാ...
കൊറെ ആയിട്ട് കിട്ടല്ണ്ടോ അതോ ഇങ്ങനെ വെയിലാണോ.
ഉം. ഇരട്ടി അടുത്തുള്ള അന്തരീക്ഷാമ്പം ഇവിടെ അടുത്തുള്ള സ്കൂളിൽന്ന് അലാറം കേക്കാ.
ഏ.
ആ. ന്നലെയൊക്കെ ഇന്നലെ കേട്ടാർന്ന്. ആ ഭയങ്കര സൗണ്ടാ അലാറത്തിന്.
ഈ അന്തരീക്ഷമൊക്കെ ആകുമ്പഴേ.
ആ ഒരു.
മഴ ഇവിടെ കൂടുതൽ ഉണ്ടെന്നുള്ളത് കാണിക്ക്യാ. മഴ കൂടുതലേ, ഒണ്ടെന്ന് നമ്മളെ അറിയിപ്പിക്കാനാ. അലാറം കേക്കും സ്കൂളീന്ന്.
തന്നെയണോ?
പഞ്ചായത്ത്ക്കാരെ കൂടെ കൂടെ ഉണ്ടതങ്ങനെ. പിനെ വിളിക്ക ഏ. ഡീ എത്ര മിനിറ്റ് ആയോ?
എട്ടായിട്ടോള്ളൂ.
ഉം ഉം.
ഹലോ.
നാലോ?